ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ എൻ കേൾണ്ട്
നല്ലൂ ഇവിടെ ഇവിടെ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കണ്ട് നല്ല മഴ പെയ്യണില്ല
അതാണ്
ഉം അവിടക്കെ മഴയുണ്ടോ?
എങ്ങനാ മഴ കേൾക്ക ഇബാട്ക് മഴ ഇല്ലിപ്പൊ
ഏഹ്
ഉം
ഇവിടെ അങ്ങനെ ചെറു
അല്ല ഞാൻ ചോദിച്ചത് ഇങ്ങനെ ശബ്ദമേ ഒരു മഴ ചാറുന്ന പോലെ അങ്ങനെ ശബ്ദം തോന്നിയിട്ട്
ആ ചെറുതായിട്ടുള്ള സ ഉള്ളു വല്യ മഴയൊന്നുമില്ല
അതെ ആഹ് അതല്ല ഞാൻ ചോദിക്കണതേ ഇതിന്റെ ഈ ആ ഇതില് ഇങ്ങനെ കോൾ ചെയ്യുമ്പോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുണ്ട് മഴ പെയ്യണ പോലത്തെ
ഇനിയിപ്പോ അതിന്റെ കൊഴപ്പാണോ എന്തോന്ന് അറിയില്ലട്ടോ കോൾ ചെയ്യുമ്പോളുള്ള കുഴപ്പ ഫോണിന്റെ കൊഴപ്പ പ്പനന്തറീല്ല ഉം ഉം ഉം
കുട്ടികൾ വരാനായില്ലേ
ആ കുട്ടികളിതാ ഇപ്പ വരും നാലേമുക്കാലൊക്കെ ആകുമ്പോത്തേന് വരും
ഹലോ
ഏ
നാലേ മുക്കാലോ
ആ നാലേമുക്കാലൊക്കെ ആകും ഇബൽ വരണെങ്കിൽ
അതെ ഉം പെരയില് ആരൊക്കെ ഉള്ളത്
ഇവിടെ ഉമ്മീം ഇപ്പിയുണ്ട് മൂത്ത് മൂത്തച്ചിണ്ട് രണ്ട് എളേചിയാള്ണ്ട് ഉം ഉം ഇല്ല്യല്ല്യ വല്യ ഫാമിലിയാ ഞങ്ങള്
ആ ശരി അതോണ്ട് പിന്നെ കുറച്ച് പണിയേ ണ്ടാവുള്ളു
ഉം ആ മക്കള് വരുന്ന നേരത്തൊക്കെ നല്ല പണിയാ അവര്ക്ക്
അതെതയാലുണ്ടാവും ഉം ഏഉം
ഉം എന്താന്നിട്ട്
എല്ലാരീം കൂടി കുട്ടിയാളാവുമ്പോ എല്ലാർക്കും ഒക്കെ കൂടി വാണ്ടല്ലേ
ആ ആ അതന്നെ
ഉം അല്ല എല്ലാരുടുക്കാണെങ്കില് പണിയാള് വേം കയ്യും
ആ പണിയാളൊക്കെ വേം കഴിയും രാവിലത്തെ പണിയാളൊക്കെ വേം കഴിയും ഉം പന്ത്രണ്ട് മണിയാകുമ്പത്തിന് കയ്യും ഉം പിന്നെ പിന്നെ കുളി കഴിഞ്ഞാ പിന്നെ എന്തേലൊക്കെ ആർക്കെന്ത് ഫ്രീ ആയിട്ട് വാണങ്കി ഇരിക്ക എന്തേലൊക്കെ ചെയ്യും
ചെയ്യ ആഹ് പിന്നെന്താ
ഏ
അല്ല എല്ലാരും കൂടി ഇണ്ടെങ്കില് ഒരു രസാണ് പ്പ പിന്നെ അങ്ങനെ ആരും കൂടുതലാ മൂത്തച്ചി എളേച്ചികള് എളേച്ചികള് കൊറേന്നും പറയണ്ടാവൂല്ല അപ്പൊതിന് ക്കെ പോവോല്ലോ ക ഉം കല്യാണം തന്നെ വേറെ പെരീകൊക്കെ ക്കെ ക കെട്ടി കൊടുന്ന് അങ്ങനെണ്ടാക്കുണോരുണ്ട്
ആഹ് അഹ്ണ്ട് ഉം
ഇപ്പോപിന്നെ
ആ ഇപ്പ അങ്ങനെ നിക്ക്ണോല് ല്ല ഇപ്പപ്പോ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്ണ്ട് പിന്നെ എളേച്ചൻ്റെ കയ്യ് കേടന്നിട്ടിരിക്ക അപ്പൊ ഒനോന്ന് ഡിസ്ചാർജ് ആക്കാ ഉം ചെലേപ്പോ കൊന്റ്രെകാരം ഉം
അത് ശരി ആ എവടെ ഹോസ്പിറ്റല്ല
ഇബടെ പെരിന്തൽമണ്ണ എം ഇ എസി ല്
എം ഇ ആ എം ഇ എസ്
ഉംഉം ഓന് പണിക്കോയോട്ത്ത് നേര്ത്തിന് കയ്യ്മ്മകൂടെ എന്തോ ഒരു ഡേ ബെഞ്ചോ ഡെസ്കോ ന്തോ വീണിട്ട് ആകങ്ങട്ട് കയ്യ്മ്മേ തോലും ഉം എറച്ചിയൊക്കെപാടങ്ങട്ട് ഉം നല്ല മുറിയാണ്
എല്ലിന് പ്രശ്നണ്ടോ
എല്ലിന് കുഴപ്പല്ല മറ്റേ നല്ല മുറി നല്ലണ്ട് ഉം
ആ ആ
എന്താപ്പോ പ്ലാസ്റ്റിക് സർജറിണ്ടല്ലോ പ്പ അഹ് ചെയ്യണന്ന് പറഞ്ഞിട്ടങ്ങനെ ആ കയ്യിനോ ചോരീം ദ്ന്താണ് ഇതൊക്കെപാടണ്ട് കട്ട പിടിച്ചിക്കുന്നാണ് എറച്ചിയൊക്കപാടെ അപ്പോ അത് ചെയ്തിട്ട് ഇപ്പ ഇന്ന്പ്പോ അയിന് അവ്ട്ന്ന്പ്പോ ഡിസ്ചാർജാണ് ഉം ഹ് ഓരോ
ആപ്പൊ പെരീലെത്തിയട്ട്ണ്ടാവൂല
ഇല്ല്യാ പേരിലെത്തിയിട്ടില്ല ഉം
ഇങ്ങട്ട് ആരവ്ടെ എളച്ചിയെന്നെ
ഇല്ല്യ എളേച്ചിക്ക് ഓൾക്ക് ചെറിയെ കുട്ട്യാണ് അപ്പൊ അവിടെ പോയി ഓന് വാടക ടിലാണ് നിക്കണത്പ്പോ ഐസിയൂന്ന് മാറ്റിയെക്ക് വാട്ക്കാക്കിക്ക്ണ് ഇമ്മേണ് അടെ നിക്കണത് പ്പൊ ഇഞ്ഞിപ്പോ ചെറിയ എളേച്ചന് അച്ചം പോയിട്ട് വണ്ടിയേറ്റ് പോയിട്ട് കൊണ്ട്രാണ്ന്ന പറഞ്ഞേ ഉം
ആ ന്ന പിന്നെ തോന ആള് നിക്കാനും പറ്റൂലല്ലോ
ആ വാടിലാകുമ്പോ കുട്ടികളേറ്റൊന്നും നിക്കാൻ പറ്റൂലല്ലോ പിന്നെ അയിനാണെങ്കി ഒരു വയസായിറ്റൊള്ളൂ കുട്ടിയാള്ളുങ്ങനെ നടക്കല് തൊടങ്ങിട്ടുള്ളൂ അപ്പങ്ങനെ നട്ക്കും
ആ അപ്പളആ കുട്ട്യാളെ പിന്നെ തന്നെ ഹോസ്പിറ്റൽലൊക്കെ കൊ കുട്ട്യാളായിട്ട് നിക്കുമ്പൊളെയ്, കെത്യേടാണ് ഉം ഉം ഉം
വേറെൻ
പിന്നെ
വേറെന്താ കൊപ്പൊന്നുല്ല
ഉം എന്തേ ചൊമ ഉണ്ടോ.
ഉം കൊർച്ചായിട്ട്പ്പൊ, വിടെ എല്ലാർക്കും പനിം ചൊമെക്കെ തന്നേര്ന്നു ഉം
ക്കെ വന്ന് കഴിഞ്ഞാ വീട്ടിലെല്ലാർക്കും ഉണ്ടാവ്ണ് ണ്ട് പറിണ് ണ്ട് വൈറൽ പനിം
കുട്യോക്ക് വടെ എളച്ചൻ്റെ കുട്യോക്കൊക്കെ പനിക്ക്‌ണ്ട് ഉം ല്ലാർ പൻച്ച്ണ്ട്. മക്കള് പ്പന്ന് സ്കൂൾക്കോയിട്ട്ണ്ട്, ഞ്ഞി വരുമ്പന്താ പാടാവാ പ്പത്തെ പനി ഇങ്ങനെ ഒരു ഒരാൾക്ക് മാറിയാ ഒരാൾക്ക് തൊടങ്ങും ഒരാൾക്ക് മാറിയാ
അങ്ങനെ പ്പൊ എന്തിനാ മോന്റെ തിന് വേണ്ടീട്ട് സ്കൂള് പോയപ്പോ ണ്ടായിന്നു, പിന്നെ അല്ല ഹോസ് ഹോസ്പി റ്റലിക്കേ അവന് ടിസി ന്റതിന് സർട്ടിഫി ക്കറ്റ് റെഡി യാക്കൻ മെടി ക്കൽ സർട്ടഫിക്കറ്റിന് പോയപ് എത്ര പോ ആൾക്കാരാണ് ന്അറിയോ അപ്പൊ ഒര് ഓ ര്. ത് ലിസ്റ്റ് ഇടുക്കാൻ വേണ്ടി നിന്നാലും ഒരു പെരെ തന്നെ ഉണ്ട് അഞ്ചട്ട് ലിസ്. റ്റൊക്കെടുക്കണം. ഏ വെല്ലിപ്പ വെല്ലിമ്മ മ് മ്മാ മക്കള് ന്നർ ങ്ങാണ്ട് മൊത്തം എല്ലെര്ക്കും
എല്ലാർക്കും പനിയന്നെ ഉം...
ഇവിടെയൊന്നും വന്ന് പെട്ട്ട്
ഉം അതന്നെ ഒന്നും
വന്ന് കഴിഞ്ഞാ പിന്നെ സ്കൂളും മദ്രസും പഠിക്കലും
ആ സ്കൂളിലെ ന്നെ ഉണ്ടേ സ്കൂളന്നെ ഗ്രൂപ്പില് നോക്കിയാല്. ഇന്ന് ലീവാണ്. എത്രോരു കുട്യാളാണ് ഇന്ന് ലീവാണത് തീറ്റ് വിട്ട്ക്ക്ണ് അപ്പോ പിന്നെ കുട്യാളൊന്നും ജൽദോഷും പനിണ്ടെങ്കി പർഞ്ഞേക്കര്ത് ന്നെല്ലെ പറ്യ. ചെറിയ കുട്യളെ പ്ര ത്യേച്ചും പർനേക്കര്ത്. മേല് വേദനൊക്കേണ് പ്രത്യേകിച്ചും
ത്ത വീട്ടിലതാ ആ കുട്ടിനെക്കെ ഇ തുമാതിരി ആവി ട്ടും വിളിച്ച്. ചെറ്യേ ചൊമയും കൂടിണ്ടെങ്കി അതും കൂടി മാറിട്ട് വിട്ടാമതിന്നാ
ആ അതന്നെ അത് ഇങ്ങനെ പകരാ ണേ അതോണ്ടാണേ.
അതല്ലേ വൈറല് ഇതാവുമ്പോളേ ഉം.
അ തന്നെ. ഗുളിക ഡ്ച്ചു.
ഒരു വൈറസ് ബാധേണല്ലോ അപ്പത് അതോണ്ടാണ് ഉം
ഇങ്ങനെ വര്ണേ.
പിന്നെ മഴല്ല ല്ലോ അവിടെ.
ഇല്ല ഇപ്പ മഴ ങ്ങനെ പെയ്യ് ണ് ല്ല ഇതെ രെ ഉണ്ടേ യീനി. എന്നും കുട്ടേള് സ്കൂള് ട്ടേര്ന്ന നേരത്ത് മഴ ഉണ്ടാവല് ണ്ട്.
ഹാ തേ ഉം സ്കൂള്ക്ക് പോണ നേരത്തും സ്കൂൾ വിടണ നേരത്തും.
ആഹ്
ആഹ്
പിന്നെന്താ കൊഴപ്പൊന്നുല്ല സുഖാണ്, ങ്ങെനെ പോണു ആണ്ടെയ് വടെണ്ട് നാട്ട്ണ്ട്
അ ഒക്കെ നാട്ടില്ള്ളോലെല്ലേ
ആഹ് ഇപ്പൊക്ക നാട്ടിലന്നെ ആദ്യൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു ഇപ്പൊക്കെ നാട്ടിലായിക്ക്
ഉം ആ ശെരി പിന്നെന്താ ഇനി രാത്രി ഒന്നിച്ചിണ്ടാക്കുവോ ചോറൊക്കെ
ഇല്ലില്ല്യ ഇനിപ്പോ വേറെ വെക്കണം
ഏഹ്
ദി വേവില്ല്യാ തരിയായതു കൊണ്ടേ രാവിലെ തന്നെ വെച്ചെക്കുമ്പോ അത് തണുപ്പല്ലെപ്പോ ഈ മഴള്ള കാരണം ആഹ് പെട്ട്ണ്ടാവും അപ്പ ഇനി വേറെ വെച്ചിട്ട്
കൂട്ടാനൊക്കെ ഒന്നിച്ച് വെക്കും ചോറ് രണ്ടേരം വെക്കും
കുഞ്ഞി മീൻ പൊരിക്കാൻണ്ട് ചപ്പാത്തി ഇണ്ടാക്കണം ചോറുക്കണം പണിയിണ്ട് കുട്ട്യോള് വരുമ്പത്തിനിപ്പ കുട്ട്യോളിപ്പ സ്കൂള് വിട്ട് വരും എന്റെ താത്ത അടുക്കള കേറീക്ക്ണ് ഇനിയിപ്പ ഓരോ പണിയല്ലേ ഇഞ്ഞ് നിസ്കരിക്കലും ഒക്കപ്പാടാട് കഴിഞ്ഞിട്ട് എറങ്ങും ഉം ആറ് മണി ആറര വരിം പണിയന്നേ അല്ലോ
പണിയന്നേക്കാരം ആഹ് ആള്ണ്ടെങ്കിൽ രസ് സവാണ് പണിയൊക്കെ എല്ലാതും ഉം ഉം ചെലേ സമയത്ത് അതാണ്
ആഹ് ദേഷ്യം വരും മനുഷ്യന്
ദോശ ഒക്കെ ഇണ്ടാവും ഏഹ് ഉം അ ഒക്കെ അങ്ങനാണ് കഴിഞ്ഞു പോവും ഒരു മൂത്തച്ചി രണ്ടെളയച്ചികളോ
ത്തച്ചി രണ്ടെളേച്ചികളും ഒരു നാത്തൂനുണ്ട് നാത്തൂൻ പിന്നെ എപ്പളേലൊക്കെ വരൊള്ളൂ ഓള് കല്യാണം കഴിച്ച് നെടുങ്ങോട്ടൂരേക്കാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഓക്ക് രണ്ട് കുട്ടികള്ണ്ട്
അയ് ശരി ആഹ് നാത്തൂന് ഒരാളാ
ആഹ് ഒരാള്
ആഹ് ആഹ്
ഉം
ഉം ശരി ഇൻ്റെയൊരാള് സൈക്കളുമ്മെ ഒരാള് പോവും ഓങ്ങനെ വര്ണു അതാ
ഏഹ് ആഹ് ഗവൺമെൻ്റ് സ്കൂള്ളാ
ആഹ് ഓനും ഗവൺമെൻ്റ് സ്
ഏഹ്
പിന്നധിക ദൂരൊന്നുല്ല മൂ രണ്ട് മൂന്ന് കിലോമീറ്ററൊള്ളൂ അപ്പൊ ആഹ് കൂട്ട്കാരനോണ്ട് അപ്പങ്ങനെ സൈക്കളാ പിന്നെ ഈ ബസ്സില് ലെയിൻ ബസ്സല്ലേ തിക്കി തെരക്ക് ക്കീട്ട് പോവണം ഡോറുമ്മേം കൂട നിന്നിട്ടേക്കാരം മീറ്റിങ്ങിനൊക്കെ പോവുമ്പ തന്നെ കാണാ
ആഹ്
കുട്ടികള് പോണ കാണുമ്പോ ഗതികേടാ ഇത് പിന്നെ സൈക്കളോണ്ടാവുമ്പളേ ഓരെ ഇഷ്ടത്തിനങ്ങനെ മഴേണെങ്കി ആ റെയിൻകോട്ടുവാണ് ഇട്ട് ഇട്ടാ മതിയറയും ഞാന് അപ്പൊ ആശ്വാസത്തില് പോവും വരും ചെയ്തൂടേ അറയും ഉം അപ്പങ്ങനെ പോവും വല്യോൻ പിന്നെ അയിൻ്റെ പത് ത്താം ക്ലാസായകോണ്ട് ഓൻക്ക് പറ്റൂലാ അതൊന്നും ഓനെ അത് കുട്ടികള് കളിയാക്കുംന്ന് പറഞ്ഞട്ടേ ഏയ് ആഹ് സ്കൂട്ടിയാണെങ്കി തരക്കേടില്ലാറയും ഓംബെസ്സിന് ഓൻലൈൻ ബസ്സിനെന്നെ ഉം ഉം ആഹ് ഓൻക്ക് തെര്
ആഹ്
ഉം
എട ചെർക്കാ ഇ ഇജ്ജ് മീറ്റിങ്ങിൻ്റെ ഗ്രൂപ്പൊക്കെ മാറ്റിയിട്ടിട്ട് ഞാനറിയണ്ടേ മീറ്റിങ്ങിന് വന്ന്ട്ടില്ലാറ്ഞ്ഞിട്ട് ചൂടായിട്ട് ഇങ്ങ്ട് വാ ഇൻ്റെട്ത്ത്ക്ക് ഇന്നെ അഷ്ളാക്കി ഞാൻ വഷളായില്ലേ എന്തണ്ടായി ഗ്രൂ പ്പാർച്ചീവ്ഡ്ലിട്ടിട്ട് എസ് പി സി ലിന്നലെ പറഞ്ഞിക്ക്ണ് ആഹ് നാളെ ഞാൻ വരില്ല ആഹ് നാള വരണ്ട ഒന്നും നിന്നോട് പറഞ്ട്ടില്ല മീറ്റി എസ് ബിസിന്റെ മീറ്റി പിന്നെ ഇൻക്കായിട്ട് നാള മീറ്റിംഗ് എടുത്ത് നാളെ ചെല്ലാന്
അതന്നെ
ഉ
ഉമ്
നി ന്നോട് ഞ നന്നോട് ചൂടാകാൻ വേണ്ടി ഞൻ അന്നോട് ചൂടാവാന ഞാൻ കാത്ത്
ഏഹ്
ഓ പോകപറ്റ ത്തറക്കണേ നി ഉറങ്ങി പോ മറന്നക്കല്ലേ മറക്കരുതെ എന്തായാലും വരണം എന്തായാലും വരണന്ന് പറഞ്ഞ
ആഹ് ചെന്നോക്കുമ്പോ ഇങ്ങനെ ആയില്ലേ
ആഹ് ഞാൻ പോലൊക്കണ്ട് നല്ലോം പറയുന്നേ വരൂലേ വരൂലേ ചിട്ടേ മഴ പ്പക്ക്ന്നേ മറന്ന് പോകോച്ചിട്ട് നൂറ് വട്ടം പറിം
ആഹ് ശരി
ആഹ് എന്തായാലും പിന്നന്ത തായാലും ഓ വന്ന് ഞ്ഞി പിന്ന വിളി ണ്ട്ട്ടോ ചായന്തേലൊക്കെ ണ്ടാക്കി കൊടുക്കട്ടെ ചോറുണ്ടാ ശരി എന്നാ ഉം എന്താണ്